ആഹ്
ഹലോ
കേക്കില്ലേ
കേൾക്കുന്നുണ്ട് ചേച്ചി നേരത്തെ കട്ട് ആയി പോയല്ലോ എന്തുപറ്റി
ഏ ഞാനെട്ത്തി ഞാൻ ഇങ്ങോട്ട് വന്ന കോള് കണ്ടിട്ടേ ഇല്ലാ അത് ഞാൻ എന്താ കോള് ചെയ്യാഞ്ഞേന്ന്
ആണാ ആഹ് ഓ ഓക്കെ ഓക്കെ പിന്നെ എന്ത പേര് പേരെന്താരുന്നു
ഏ ഇതൊക്കെ ഉം ചോറൊക്കെ ആയോ
ആഹ് ചോറും കറിയൊക്കെ ആയി എന്ത പേരെന്താരുന്നു പേര്
കുട്ടികളൊക്കെ സ്കൂളി പോയോ
ആഹ് കുട്ടികളൊക്കെ സ്കൂളിൽ പോയി എനിക്ക് രണ്ടാളോ രണ്ടാളുണ്ട്
ആഹ്
രണ്ടാള് ഒരാ മു മൂ മൂത്താള് സെക്കൻഡ് സ്റ്റാൻഡിലും ഇളേയാൾക്ക് ഒമ്പത് മാസം ആയിട്ടുള്ളു
ആഹ്
ആഹ് ആ മൂത്തെ ഞാൻ ഇപ്പം എന്റെ വീട്ടിലാണ് ഒരാഴ്ച നി ക്കാൻ വേണ്ടി വന്നതാ ഹസ്ബൻഡിന്റെ വീട്ടീന്ന് അപ്പൊ ഇവിടുന്നാണെങ്കിലും ആൾക്ക് സ്കൂൾ ബസ്സുണ്ട് ഞാന് വർക്ക് ചെയ്തോണ്ടിരുന്നു ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ടെ അപ്പൊ കഴിഞ്ഞ വർഷം പ്രഗ്നന്റ് ആ ണ്ടുണ്ട് ഈ വർഷം കൂടി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇയർ മുതല് കേറാലോന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഓൺലൈൻ ആയിട്ട് ഞാന് ഇട്ക്കുന്നുണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടില് ആ ഇയാൾ എന്തെങ്കലും വർക്ക് ചെയ്യുന്നുണ്ടോ
ഇല്ല ഇല്ല
ഇല്ല ആഹ് വീട്ടിലാരെക്കെയ്ണ്ട്?
ട്ടില് ഉമ്മണ്ട് അഅ് പിന്നേ അസ്ബൻഡ് പിന്നെ മോളും ഒരു മക മോനും ഒ ഉം ഉം ഓള് ഒമ്പയിലാണ് മറ്റോ എൽ കെ ജി ലാ
എൽ കെ ജിയിലാണ് ഓക്കെ കെ എവിടെ സ്ഥലം സ്ഥലം എവിടെയാ
ഹലോ
ആഹ് കേക്കുന്നില്ലേ സ്ഥലം എവിടെയാ
ഹലോ
ഹലോ കേൾക്കുന്നില്ലേ ഹലോ
ആഹ മല
മലപ്പുറം ആ ഓക്കെ, ഓക്കേ മലപ്പുറം എവിടെയാ
അല്ല എന്താ യാട്ട്
ഓൺലൈ ആ ഓൺലൈനായിട്ട് അതായത് ദുബായിലുള്ള കുട്ടികൾക്കാണ് എടുക്കുന്നത് എന്റെ സബ്ജക്ട് അറബിക്കാണ് ഞാനപ്പൊ ഒരു ഇസ്റ്റിറ്റ്യൂട്ട് വഴിയാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ ഒര് ആറ് കുട്ടികൾണ്ട് അതിലൊരു കുട്ടി മാത്രം. ത്രേ നാട്ടിലുള്ളൂ അത് തിരൂരങ്ങ ഇടയിലുള്ളരു കുട്ടിക്കാണ് എടുക്കുന്നത് ബാക്കിയുള്ളവര് ബാക്കിയുള്ള കുട്ടികൾ ആ മണിക്കൂറുകൾക്കസരിശണ് ആ നമ്മൾ എത്ര എത്ര മണിക്കൂർ നിക്കണം അതിനനുസരിച്ച് നമ്മക്ക് സാലറി സാലറി ആയിട്ടാണ് അത്
ആ ആ സരി പിന്നെ ചോറൊക്കെ ആയോ
ഉണ്ടല്ലോ സ്വന്തം വീട്ടിലാകുമ്പോ നമ്മ അടുക്കള വശത്തോട്ട് നോക്കാറില്ല ഞാൻ കുട്ടിയോൾ ഏ നമ്മള് കുട്ടികളുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ രാവിലിം പിന്നെ മോൻ പോവുമ്പേക്കും റെഡി ആകും എല്ലാം പിന്നെ ചെറുതിന്റെ കാര്യം ആ സ്നാക് പിന്നെ ഈ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടോകും പിന്നെന്തെങ്കിലും പൂരിയൊക്കെ ഉണ്ടാക്കാണെങ്കി അങ്ങനെ കൊടുത്ത് വിടും ബ്രേക്ഫാസ്റ്റ് അങ്ങനെ എന്തെകിലും ഉണ്ടെങ്കി ചില ദിവസം പിന്നെ അല്ലേൽ ഫ്രുട്സ് ഉച്ചക്ക് ചോറാ കൊണ്ട് ചോറും കറിയും എന്തെങ്കിലും പച്ചക്കറി ഉലത്ത അങ്ങനെ ഉള്ളതൊക്കെ ആണ് നല്ലത് ആ ആഹ് നമ്മുക്ക് കൊടുത്തയക്കണം അവ് ടെ അങ്ങനല്ലേ കൊടുത്ത ക്കൂലേ അല്ലെങ്കിൽ അവിടുന്ന് ഫുഡ് കിട്ടോ സ്കൂളീന്ന്
ഇല്ലല്ല വല്യൊ ക്ക് ട് അല്ല ഇപ്പ ആർക്കും കിട്ടൂല്ല
ആഹ് ആഹ് കൊടുത്തയക്കലാണ് ലേ ആഹ് ആ പഠിക്കണത് ആ അടുത്തൊല്ലം പത്തിലാണ് ലേ ഊം പിന്നെ ഹസ്ബൻഡന്താ ചെയ്യണത് പെയിന്റിങ് ഓക്കെ ആ എൻ്റെ ഹ ഇവിടെ ഹോട്ടൽല് ജി എം ആയിട്ട് വർക്ക് ചെയ്യാണ്
ഒവ്ടെ
ഇവിടെ സൗത്തില് ഞങ്ങള് എറണാകുളം ആണ് എറണാകുളത്ത് സൗ ത്ത് റെയിൽവേ സ്റ്റേഷൻന്റെ അടുത്ത് രണ്ട് ഹോട്ടല് ഇണ്ട് അതിന്റെ ജി എം ആയിട്ട് ഉം ജി എം ആയിട്ട് വർക്ക് ചെയ്യണേണ് ആഹ്
ഉം ആര ഫംഗഷന് കല്യാണം എന്തോ ഉണ്ടായിന്യോ
ആണോ ആ അത്ണ്ടായിരുന്നു അത് ഉമ്മിച്ചീടെ അനിയത്തീടെ മോളുടെ കല്യാണവാര് ന്ന് മെയിലായിരുന്നു കല്ല്യാണം
ഏ ഇങ്ങള അവിടൊക്കെ എങ്ങനെ കല്യാണൊക്കെ കല്യാണ ഒക്കെ നല്ല ഇതിലുണ്ടാവൂലേ
ആ കല്യാണക്കെ നല്ല അടിപൊളിയാ ഫംഗ്ഷനൊക്കെ നല്ല മൂന്നു ദിവസം നാലു ദിവസത്തെ ഇതൊക്കെ ഇണ്ടാകും ഇപ്പൊ കല്യാണം വരുന്നുണ്ട് നാട്ടില് നാ പറഞ്ഞ് കഴിഞ്ഞാൽ പൊന്നാനില് എരാ എരമംഗലം പൊന്നാനി അല്ല എരമംഗലം ഇക്കാക്കാടെ മോള്ടെ കല്യാണോണ്ട് ആ അടുത്തമാസം ഉം കടാടെ മോള്ന്ന് ആ വാപ്പിച്ചിടെ മൂത്ത പെങ്ങൾടെ മോന്റെ മോൾടെ ആ ആ മെഹന്തി മറ്റേ മഞ്ഞൾക്കല്യാ ല്യാണം അങ്ങനെയ ഞങ്ങ മഞ്ഞൾ കല്യാണല്ലോ നൽ ഞങ്ങളിവിടെ ഗുലി ഭീമോന്റെ ഒരു പരിപാടിയാണ് റെഡ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ആ ഗുലേബിയോലെ ഇവിടെ കൊച്ചിക്കാര് ഉം ഇവിടെ ഉമ്മച്ചീടെ ജ്യേഷ്ഠത്തി കൊച്ചിക്കാരിയാണ് കൊച്ചിയിലാണ് കെട്ടിച്ചേ ണത് അപ്പ അങ്ങനെ അവരടു ക്കണ ആ ഒരു ഫംഗ്ഷൻ ആയിട്ട് ഇവിടെ നടത്തിയത് മഞ്ഞൾ കല്യാണൊക്കെ ആ മഞ്ഞൾ കല്യാണം ഞങ്ങള് നടത്തീല്ല അതിന് പകരം ഗുലേബിയ നടത്തിയത് ആ ഗുലാബിയ നടത്ത അവിടെ ക്കങ്ങനെയാണ് അവിടെക്ക് ഇതുപോലെ കല്യാണം വന്ന്
ടെ അങ്ങനത്തെ കല്യാണം അങ്ങനെയൊന്നും ഉണ്ടായില്ല പക്ഷെ ഇപ്പം അങ്ങനെ എല്ലാര്തും കണ്ടാൾണ്ട് മാഞ്ഞാള കല്യാണോ
ആഹ് മെഹന്തി നൈറ്റ് പിന്നെ അറബിക് നൈറ്റ് അറബിക് നൈറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇണ്ട് ആഹ് അങ്ങനെയൊക്കെ ഇണ്ട് പണ്ട് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പ് പ്പഴാണ് എന്റെ അങ്ങനെ ഇണ്ടായിരു റില ആ ഞങ്ങളെല്ലാത്തിനൊന്നും അങ്ങനെണ്ടായിരുന്നില്ല ഇപ്പ ഇപ്പ തൊടങ്ങിയി റ്റ്ണ്ട് ഓരോ സൽദീന വന്നുവന്നുവന്ന് തുന്നുമ്പ ഇനി നമ്മ റീൽസും ഇതൊക്കെ കാണുമ്പളേ റീൽസ്തൊക്കെ കാണുമ്പോ ആൾക്കാരെ അതൻസരിച്ച് ചെയ്യണതാണ്.
ആഹ് പിന്നെ ഇതില്ലേ എന്താ ഈ മുട്ടായൊട്ക്കല ക്കെ ഈ പെണ്ണ് കാൺണല്
ണാൻ വരുമ്പ ചെക്കൻ വര്നതും മിട്ടായി കൊട് ക്കല്ലെ അത് അത്ണ്ട്. അതൊക്കെ ഇപ്പൊ ഈ അടുത്ത ഈ അടുത്താലം കൊണ്ട് വന്നതാണ്.
കൊറേ മുട്ടായി ആയിട്ട് പോവും. ചോ ക്ക്ളേറ്റും ഡ്രസ്
ആഹ് ഡ്രസ്സും കാര്യങ്ങളൊ ക്കായെല്ലാം അങ്ങനെ. ഇനിയിപ്പോ അതിലും വെറൈറ്റി ആയിട്ട് വരും ഇനി മുന്നോട്ടുള്ള കാലഘട്ടമൊക്കെ അങ്ങനെ തന്നെയായിരിക്കും വര്ണ ഇതിലും വെറൈറ്റി ആയിട്ടായിരിക്കും വര്നത് ആഹ് ആഹ് ആഹ് ഇത്താത്തെന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടാ?
ഇല്ലേ ഞാനിങ്ങനെ ഒരു ഇതുണ്ട് ഇങ്ങനെ തൊടങ്ങിയില്ല ഒരു ഓൺലൈൻ ഇതിൽ ഞമ്മള് ഈ മീഷോ ഫ്ലിപ്കാർട്ട് ആമസോൺ ഒക്കെ ഇല്ലേ അതേപോല ത്തരുത് ഞങ്ങളവിടെ അരിഫോഡ് ഓപ്പൺ ആൾട്ട് അപ്പ അയില് സ്റ്റാഫ്‌ ആയാണ്ട്
ആഹ് ഓൺലൈനായിട്ട് തന്നെ അല്ലെങ്കിൽ അവിടെ ചെന്നിട്ടാണോ ഓൺലൈനായി
അത് തൊടങ്ങിയില്ല അത് അടു അടുത്ത മാസമാണ് തുടങ്ങണത് അപ്പളേ അറിയുള്ളൂ ഇപ്പ എന്തപ്പൊ ഉ
യയാ ഈ കാര്യയില് ഈ ഒരു ഇതില്
ഏ
ഇല്ല അല്ലേ
ഉം ഇതില് ആ പിക്ക് ഇല്ല ഇല്ലേല്ലേ ഇങ്ങളെ ഇവിടെ ഏതാ നട നടുക്കുള്ളതോ
ഞാന് അ അപ്പൊതന്ന പുതുപെണ്ണല്ല പുധുപെണിന്റെ ഒരു ബ്ലാക്ക് ഷാൾ ഇട്ടേ ക്കണത് ബ്ലാക്ക്ഷാൾ ഇട്ടേക്കണത ഞാൻ ആ അതായത് പുതുപെണ്ണിന്റെ തൊ അതായത് ഹ് ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ആഹ് മൂന്നാം പുതിപ്പെണിന്റെ അടുത്ത് തന്നെ നിൽക്കണത് പുതുപ്പെണ്ണിന്റെ അടുത്ത് തന്നെ നിൽക്കണത് ആ ലെഫ്റ്റ് സൈഡിന്ന് മൂന്നാമത് കണത്
ആ
അല്ല പുതുണിന്റെ അടുത്തായിട്ട് നിക്കുന്നത് മണവാ പത്തിക്കത് ബാക്കിയുള്ളവരൊക്കെ കസിൻസാണ്
എല്ലാവരും ഒരേ പോലെല്ലേ പ്രായക്കാരാണ് ഉ
ആ ഒരേ പ്രായക്കാര് ആ ഒന്ന് രണ്ട് പേര് ഉള്ളത് ഒന്ന് മൂത്തുമാട മോളും മരുമോളും പിന്നെ ഒന്ന് മാമാടെ മരുമോള് പിന്നെ ഒന്ന് എമ്മ എന്റെ അനിയത്തിയ നിൽക്കണത് ഒന്ന് എന്റെ സ്വന്തം അനിയത്തിയാണ് അത് കല്ല്യാണം കഴിഞ്ഞത ആ രണ്ട് പിള്ളേര്
ഏ എങ്ങോട്ടാ അവിടെ അടുത്തന്നെ
ആ അതിന് രണ്ടു പെൺകൊച്ചാണ് എനിക്ക് രണ്ട് ആൺ കൊച്ചാണ് അങ്ങനെ ആ അതെ അത് അങ്ങമാരില്ല ഞങ്ങൾ രണ്ടു പേൺപിള്ളേരാ
നിങ്ങളവിടൊക്കെ ഉം കെ അവി ഹസ്ബെൻ്റിൻ്റെ വീട്ടില നിക്കല് ഉ
ആഹ് ഹസ്ബൻഡിന്റെ ഇീട്ടില നിക്കളി ഹസ്ബൻഡറിന്റെ വീട്ടിൽന്ന ഞങ്ങള്ൾ പ്പ മേളൽ സെപ്പറേറ്റാ താമസിക്കുന്നത് അടിയിൽ താഴെ ഹസ്ബെന്റിന്റെ ഉമ്മായും ബാപ്പായും അനിയനും അനിയത്തി ഉണ്ട് അനിയന്റെ ആ അനിയന്റെ കല്യാണം വന്നപ്പഴേക്കും ഞങ്ങൾ സ താമസിക്കണ മേലെന്ന്
മേലെ അപ്പൊ അങ്ങട്ട് വൈ വേറണ്ടോ
ഇല്ല ഈ ഒരേ വീട് തന്നെ. രണ്ട് നലേണ് പൊർത്ത്കൂടെ ചെപ്പായിട്ട് മേലയിൽ പട്തതാണ് സെപ്പറേറ്റ് ആഹ് വീട് എടുക്കുന്നന്നെ ഞങ്ങ സ്ഥലം വാങ്ങിച്ചിട് പ്രസിഡണ്ട് ഇ ഇനി കൊറച്ചാളൊക്കൊ കയിഞ്ഞിട്ട് നോ കല ച്ചട്ടാ സ്ഥലം വാങ്ങിച്ചിട്ടിട്ടുണ്ട്, സ്ഥലം കൊറച്ച് ദൂരെയാ വാങ്ങിച്ചിട്ട് ഏ
ക്ക അങ്ങനെയാണോ?
അല്ല കെട്ടിച്ചപ്പോ ഒരുമിച്ചായിരുന്നു പിന്നെ അനിയൻ കെട്ടിയപ്പോ മാറിയതാണ്
ആഹ് അയ്ശ അങ്ങനെല്ല ആരാ ഇപ്പ ഈ ഐഡിയ പറഞ്ഞന്ന് നിങ്ങളെന്നാ തീരുമാനിച്ചു പോയതാ? ആ
ഇപ്പത്തെ വീട്ടില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അല്ലേ ഓരോ വീട്ടിലും ഓരോ പ്രശ്നങ്ങളെ ക്കല്ലേ എങ്ങനെയാണ് രണ്ട് രണ് അത് രണ്ട് പെണ്ണുങ്ങളാണെങ്കിലും അവടെ രണ്ടാമക്കളാണ് കെട്ടിച്ചെടുത്ത് അപ്പ നാ ഞാൻ എന്നെപ്പോലെ ആവ്ണ്ല്ല മറ്റാള് കെട്ടി കയറി വരുമ്പള്
ആ
സ്സിലായ, അപ്പ എങ്ങനെയാന്ന് അറിയില്ല, അപ് അപ്പൊ കല്യാണം ഒർപ്പിച്ചപ്പോ തന്നെ ഞങ്ങള് മേളിലോട്ട് മാറിയതാ എന്തെങ്കിലും ആവശ്യം ഫങ്ഷൻ ഒക്കെ വരുമ്പോ ഒരുമിച് ത് കൂടുന്നല്ലാണ്ട് ഇപ്പ പെരുന്നാളൊക്കെ വരുമ്പോ ഒരുസം താഴെയണെങ്കി ഒരു ന്നാൾ ഒരു പെുന്നാൾ താഴെയാണെങ്കി പിന്നത്തെ പെരുന്നാള് മേളിലായിരിക്കും അങ്ങനെ അങ്ങനെ കൂടുള്ളൂ. പിന്നെ കാണുമ്പോ സംസാരിക്കും അ അതായത് ഒരുമിച്ച് നിന്ന് പ്രശ്നം ഇപ്പത്തെ കാലഘട്ടം അല്ലേ എ തെല്ലാം പ്രശ്നങ്ങളതന്നെന്നറിയില്ലല്ലോ എന്തെ ചെറിയ കാര്യങ്ങള് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാ പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിലെ ഡിവോഴ്സ് ആയി അങ്ങനെ അങ്ങനെയൊക്കെ വരൂലാ അതുകൊണ്ടാ ഞങ്ങള സ്വയം പറഞ്ഞി സ്വയം ഞങ്ങൾ ഇതാക്കി എടുത്ത തീരുമാനാണ്
അയു ശരി അപ്പൊ നിങ്ങള് ഉം അടുക്കളൊക്കെ ഉണ്ടോ മേലെ
ആ മേലെ അടക്കള ഉണ്ട് രണ്ട് ബെഡ്റൂം ആ ഗ്യാസൊക്കെ ഇണ്ട് മേലെ രണ്ട് ബെഡ്റൂമിണ്ട് ഏ ഒരു ഹോള്
ആ ആ കിച്ചണൊക്കെ ഞങ്ങടെ കല്യാണത്തിൻ പിന്നന്നേ അമ്മയും മേലിൽ ഉണ്ട്
അ മേലെ പണിയുണ്ട് അല്ല മേളിൽ പണിയനുണ്ട്‌ ഉണ്ടായിരുന്നു പണി തീർന്നിട്ടുണ്ടെ അതിനെ പണിയണു ണ്ടായിരുന്നുള്ളൂ
ആ കിച്ചൺ വേറുണ്ടാക്കിയേക്കൂലേ
ആ എല്ലാം സെപ്രേ നമ്മ പണിതപ്പം എല്ലാംകൂടെ ഒരുമിച്ച് പണിതതാ
ആ ശരി
കേട്ട് ഇപ്പ അതേ കടതാ ഹ്പണ്ടീട്ടലണാ
ആ
ആ അല്ല നിങ്ങളെ അവിടെ വേറാ രുണ്ട് എന്റെട്ട്ലി
ഒക്കെ വേറെ പോയി ഏട്ടമ്മാരൊക്കെ
ഏട്ടാ അനിയൻ കെട്ടിയേക്കണത് ആ അവിടേക്കെ പിന്നനിയന്മാർക്ക് തറവാടായിരിക്കും ല്ല അങ്ങനെല്ലേ എവിടങ്ങ തന്നെയാണ് ആഅനിയനോരാ വാടന്നുള്ള രീതിയിലാണ് പിന്നെ അവിടം ഈ കായ്ൽ ഭാര്യ വീട്ടിന്നു പറഞ്ഞാൽ രണ്ട് രണ്ട് സംസ്ക്കാരം ആ ഒരാൾക്ക് മൂത്താൾക്ക് മേലിലും താഴേ അനിയനും അങ്ങനെ ആക്കിയയിട്ടോണ് അവവിത്തെ വാപ്പ
തന്നെ
ആ അപ്പപിന്നെ പ്രശില്ല പിന്നെ ഞങ്ങളെ- എന്റെ സ്വർണ്ണം ഉണ്ടായത് വിറ്റ് ഇട്ടിട്ട് നമ്മ സ്ഥലം വാങ്ങിച്ചിട്ടു ഉം ഉം എന്റെ അനിയത്തി തിരക്കെട്ടിച്ക്ണത് ഇവിടെ ആലുവ ന്നു ഇട്ടിട്ടുണ്ടായിര ണാളം ആലുവ ആഹ് ആലു വേലാ കെട്ടി വിശ്യേക്കണത് ആളിപ്പോ സ്വന്തായിട്ട് വീട് വെച്ച് ഇപ്പൊ ഈ ഒരു ഏപ് പ്രിള്ളായപ്പ താമസിശി ഇപ്പൊ രണ്ടു മാസേ താമസിച്ചിട്ടുള്ളൂ ആഹ് ആഹ് അനിയൻ ഗൾഫിലാണ് ഇല്ലില്ല്യ അവിടെ ഇതുപോലെ രണ്ടാമക്കൾ ന്നെയാണ് മൂത്താൾ തന്നെ കെട്ടിയേക്കണത് അത് കെട്ട് ട്ടിച്ച വീടിന്റെ അടുത്ത ന്നെയായിട്ടാണ് അവിട്ത്തെ വാപ്പാടെ സ്ഥലത്ത് ഇങ്ങന വാപ്പാക്ക് അവകാശി കി ട്ടീലി പണിതതാണ് ആഹ് അപ്പ വാപ്പ വേറ സ്ഥലം മിൻച്ചിട്ട് വാപ്പ സ്വന്തമായിട്ട് വേറെ ഒര് വീട് വാങ്ങിച്ച് അതാ നീൻ കൊടുത്തിട്ട് ഇവർ മൂത്ത ആൾക്ക് വേറെ വീട്
ആഹ് അപ്പ് അപ്പൊ ഈ ഇനിയും ഇങ്ങട്ട് പോന്നാലൊക്കെ അങ്ങോട്ട് താഴ്ത്ത് ക്കറ് ങ്ങേക്കും ഭക്ഷ ക്ഷണം കഴിച്ചാനൊക്കെ ഹസ്ബൻഡ്
ആഹ് ന്നാ ഞാ ഹസ്ബൻഡ് ആഹ് ഹസ്ബൻഡ് ഇപ്പൊ ജിയമയിൽ തോണ്ട് മൊത്തത്തി തെരക്കാണ് രാവിലെ പോയിക്കഴിഞ രാത്രി പന്ത്രണ്ടര ഒരു മണിക്കൊക്കെ വരണത് പിന്നെ രാവിലെ പത്ത് പത്ത് മണിയാവുമ്പോഴേക്കും പോഉംപത്തല്ല ഒമ്പതരയൊക്കെ ആവുമ്പോഴേക്കും പോകും
ആഹ് ആ